ഹലോ..
ആഹ ആഹ് അപ്പൊ അ ഏഹ് ന്റമ്മോ ഞാൻ നിനക്ക് ഇതിന്റെ ബാക്കി പറഞ്ഞു തരട്ടാ വൺ പീസിന്റെ ആഹ് ഞാൻ പറഞ്ഞ തരാ
ഇനെ പൊറത്ത് നടന്നണ്ട്സ രിക്ക ഓക്കെ കട്ട് ചെയല്ല അഞ്ച കോളായിട്ട് കട്ട് യ്യണേ
ആ കഥ പഠിച്ചിട്ട പോണെ
ഓക്കെ
എവിടെ പറഞ്ഞ ആ ഓക്കെ അപ്പൊ ഇതന്ന് പറയുന്നത് ആ.. മ് ഈ അഞ്ച് അഞ്ച് എൽഡേസ് ഉണ്ടന്ന് അറിഞ്ഞില്ലേ ഈ അഞ്ച് എൽഡേസ് ന്റെ മണ്ടേൽ ഒരാളുണ്ട് ഈമൂ ന്ന് പറയുന്ന ഒരു ദുഷ്ടൻ പേ അവർക്ക് പേരില്ല അഞ്ചൽഡേഴ്സ് അതുഷ്ടമാരന്ന് തന്നെ പറയുന്നത് അൽ ജൽഡാസ് എന്ന് തന്നെ അവര് പറയുന്നത് ഓക്കെ അപ്പൊ ഈ അഞ്ച് അഞ്ചൾ ഈ അഞ്ചൾടെ ഈ അല്ലാതാ അഞ്ചൽഡേഴ്സിന്റെ താഴെ ഈ മരീജു വാന്ന് പറയുന്നൊരു സ്ഥലഉണ്ട് മരീജുവാന്ന് പറ മരി മരിച്ചു പോയന്നല്ല മരീ മരീജുവാ മരീജുവാ മരിഞ്ഞു ആ മരിഞ്ഞു ആന പറ മരീജുവാ ആ ആ സ്ഥലത്താണ് സെലസ്റ്റ്യൽ ഡ്രാഗൻസ് എന്ന് പറയുന്ന ഓ ആൾക്കാരാണ് ആൾക്കാര് താമസിക്കുന്നത് ആഹ് ഈ സെലസ്റ്റ്രിയൽ ഡ്രാഗൺസ് എന്ന് പറയു ആ ആൾ ഇവര് ഒരു സ്കൈ സ്കൈനമണ്ടയുള്ള ഒരു അയ് ലാണ് ഈ മരീജോ എന്ന് പറയുന്ന ഒരു കി കിങ്ഡം
ഉം
ഏ അപ്പൊ ആ ആ സ്ഥലത്ത് മരീജുവ എന്ന് പറയുന്നത് സെലസ്റ്റ്യൽ ഡ ഡ്രാഗൻസ് ഉള്ള സ്ഥലത്ത് സെലസ്യൽ ടയൻസ് എന്ന് പറയുന്നത് ദുഷ്ടന്മാരാണ് ഈ അവരെ ഈ താഴെ ത കൊറേ പേരുണ്ട് കിങ്ഡം വലിയ ഹൈ ക്ലാസ് ഉള്ള ആൾക്കാരാണ് അവടെ താമസിക്കുന്നത് ഈ താഴെ ഉള്ളവർ അവര് അവര് ഗോ ഗോഡ്സി ഗോഡ്സ് എന്നൊക്കെയാണ് അവരെ അവരെ കാണുന്നത്
ഗോട്സ്ന്ദ്ര ആടാ
ദൈവം ദൈവം ഗോട്സ് ആഹ് ഗോട്സ് ഓക്കെ ആ അപ്പൊ അവരെ കണക്കണ അതുകൊണ്ട് ഈ ആ ഈ ആൾക്കാ ഈ ആ ഈ ഈ മ സെലസ്റ്റൽ ഡ്രാഗൻസ് എല്ലാവരെയും അടിക്കേ ഇടി ആൾക്കാരെ സ്ലേവറും ഈ ബ്രൈബറും പിന്നെ ഏ റേപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ദുഷ്ടന്മാരാണ് അവിടെ ഉള്ളത് ഈ മരീജ വരുള്ള ഈ സരസ്യ ബാഗൻസ് ഓക്കെ അ പി ഹൈരാാർക്ക് മനസ്സിലായില്ലേ
അപ്പൊ ഏറ്റവും മഴ ഒന്നും കൂടെ പറയാനോ
ഈ മൂ ഈ മൂ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഫൈവ് വെൽഡേഴ്സ് ഉണ്ട് സെലസ്ട്രിയൽ ഡ്രാഗൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേവി അവരുണ്ട് പിന്നെ പിന്നെ താഴെ പൈററ്റ്സ് പിന്നെ നോർമൽ പീപ്പിൾസ് അങ്ങനെ
ഓ ഓ ഓക്കെ ഈ ദുഷ്ടന്മാടെയ ആർക്കെയ അല്ലേ പറയുന്ന
അ ഇത്ഷ്ടമായ ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഈ ഈ നേവിസിന്റെ കൂടെ നേവിസിന്റെ കൂടെ ഏഴ് വാർ ലോ വാർ വാർ ലോഡ്സ് എന്ന് പറയുന്ന ഏഴ് ആൾക്കാരുണ്ട് അവർ വാർലോഡ്സ് ഇ അവര് പ പൈലറ്റ്സ് ആണ് ബട്ട് അവര് നേവിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് അവര് മറുകണ്ടം. ചാടും അറിയില്ല അങ്ങനത്തള്ളവരാണ് ഈ ഏഴു പേര്
ഓന്നച്ച ചാരന്മാരാ
ആ ചാര എല്ലാവർക്കും അറിയാം അവര് പൈരട്സ് ആണെന്ന് അവിടെ അവര് വോർലോഡ്സ് എന്ന് എന്ന അറിയപ്പെടുന്നത്
ഒന്നവച്ചാ ഈ മറ്റേ ഈ അവര് പയരിച്ചാണ് പക്ഷെ നേേവിക്കേണ്ടി വ
ആ തേവിക്ക് നേവിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഓക്കെ അത് മനസിലായില്ലേ എന്നിട്ട് ഇവരല്ലാതെ നാല് എ എംമ്പറസ് ഓഫ് ദി സി ഉണ്ട്
ഓ
നാല് എംബറേസ് ഓഫ് ദി സി ഇതൊക്കെ ഓരോരോ ഗ്യാങ് ആണ്
ഓക്കെ ഇപ്പ ഇവല് എവിടെയും കാര്യംന്ന് വച്ചാ വൺ പീസ് എടുക്കണന്നാണാ
ഈ എല്ലാ പൈററ്റ്സിന്റെ ആഗ്രഹം ഗോൾന്ന് പറയുന്നത് വൺ പീസ് ആണ് റോസർ മരിക്കുന്നതിന് മുമ്പ് ന്യൂ പൈലറ്റ് ഇട അങ്ങര് ക്രിയേറ്റ് ചെയ്ത് എ വച്ചാ ഞ വൺ പീസ് എല്ലാം വെച്ചിട്ടുണ്ട് നിങ്ങള് പോ കണ്ടുപിട കണ്ടുപിടിക്കൂന്ന് അങ്ങേര് പറഞ്ഞ അതെല്ലാവരെയും ഇളക്കി വിട്ട് അങ്ങനെയാണ്, ന്യൂ, പൈററ്റർ, ഉണ്ടായത്, അങ്ങനെയാണ്, ഈ, അവിടെ, ഉണ്ടായിരുന്ന, എല്ലാ, പൈററ്റ് സും, ഈ, സാധനങ്ങള്, ഈ, വൺ, പീസ് കണ്ടുപിടിക്കാൻ, പോയി, തുടങ്ങുന്നത്. അതിന്, അ, അത്, അത്, അവിടെ, ഉണ്ടായിരുന്ന, നേവിക്ക്, ഭയങ്കര, തൽ, ത്തൊല്ലയാവും. അത്, അത്, തടയാനാണ്, ഈ, നേവി, ശ്രമിക്കുന്നത്.
ഓ, ഈ, നേവി, ആൾക്കാർ, ഈ, വൺപീസിനെ, രക്ഷിക്കാനാണോ, നോക്കുന്നത്. മസ, അവർ, എടുക്കാതെ, നോക്കുന്നീണാ
ക്കത്തിന്റെ, ആവശ്യമില്ല, ബട്ട്, അവര്, പീസ്, മെയിന്റയിൻ, ചെയ്യണം, എന്നാണ്, പറയുന്നുള്ളവര്. അടെ, അവര്, ഈ, ഇവര്, ഈ, ഗവൺമെന്റിന്റെ, അണ്ടറിലാണ്, അവര്, വർക്ക്, ചെയ്യുന്നത്. ഈ, ഗവൺമെന്റ്, ഭരിക്കുന്നവന്മാര്, ദുഷ്ടന്മാര്.
ഗവൺമെന്റിന്റെ, ആൾക്കാർ, ദുഷ്ടന്മാരാണ്, പക്ഷെ, ഈ, നേവിക്കാർ, അങ്ങനെയല്ല.
നേവിൽ, കുറ, ഉള്ള, കൊറ, കൊറ, ആ, നല്ലര ആ, കൊറേ, പേര്, ദുഷ്ടന്മാരാണ്, അങ്ങനെ, അ, ക റ്റ്‌, പോലീസ്, കണക്ക്.
ഓക്കേ, ഓക്കേ.
ഈ, ഈ, ഗവൺമെന്റാണ്, ഈ, അൻചൾഡേഴ്സ്. മനസിലായില്ലേ, ആ. ആ, ഇനിന്ന്, പറയുന്നത്, നമ്മളെ, ഈ, നമ്മളെ, ലൂഫീയില ലൂഫിയിലെ, ഗ്രാൻഡ്പ്പയാണ്, നേവിയിലെ, അഡ്മിറല്.
ഓ
കൊള്ളാം, അല്ലെ, അപ്പൊ, ഈ, ലു, അപ്പൊ, ഈ ഗ്രാൻഡ്പ്പരെ, ആഗ്രഹം, എന്ന്, പറയുന്നത്, ലൂഫി, ആ, നേവിയിൽ, വരണെന്നാണ്, ബട്ട, അവനാണെങ്കി ഇഷ്ടല്ല, അവന്, ഭയങ്കര, ഓറോ, ഫോം, ചെയ്യണം.
അവന്, മറ്റ, അവൻ, മറ്റേബങ്ങെല്ലെ
നമ്മളാണൻ, ലൂഫി, മങ്കിടി, ലൂഫി, ആ, പയ ത്.
ഓ.
അ, ആവുന്നതിന്, മുമ്പ്, ഇത്, തുടങ്ങുന്നതിന്റെ, കാര്യമാണ്, പറയുന്നത്, ഒകെ. ഇ, ഇതിത്തെ, പ, ഇ, പകുതിയ ആ, പൈലെറ്റാവുന്നതിനുമുമ്പ്, ഗ്രാൻപ്പേടെ, ആഗ്രഹം, എന്ന്, പറയുന്ന, ദിവൻ നേവി, ആവണന്നായിരുന്നു, നീയിത്, കാര്യ ഹൈറാർക്കിയാണ്, ഞാൻ, പറഞ്ഞിരുന്നത്, ഞാൻ, കഥയോട്ട്, കടന്നിട്ടില്ല, ഇതുവരെ
എനിക്ക്, സംശയം, വരുമ്പ്, ചോദിക്കണമല്ലോ
ഓക്കെ, ഓക്കെ, അ, അപ്പൊ, ഇനി, ലൂഫില, ക്രൂവിനെ, പറ്റി, പറയാം, ലുഫില, ക്രൂയില്, ഫസ്റ്റ് ലൂഫി, കാണുന്നത്, സോറോനെയാണ്, റോറോ, നോവോ, സോറോ, എന്നാൽ, ലൂഫിയുടെ, ഫുൾ, നെയിം, എന്ന്, പറയുന്നത് മങ്കി, ഡിലൂഫ്, മങ്കി, ഡി, ലൂഫി.
മങ്കി, എമ്മോൻ, കെ, ഇ, വൈ.
ആ, മങ്കിടിൽ, ഒറേവ, മങ്കിടി, ലൂഫീ.
ഓ, മൻ, കി, ഡി
ഓക്കെ, അപ്പൊ, ഈ മങ്കി, ഡി, ലൂഫിയുടെെ, ഫസ്റ്റ് ക്രൂമേറ്റ്, എന്ന്, പറയുന്നത്, റോറോ, നോവ, സോറോ. സൊറോ. അതുതന്നെ, സോറോ, സോറോ. അത്, മതി, സോറോന്ന്, പറയുന്നത്, ഒരു, സോർട്സ്മാൻ, ആണ് പൈററ്റ്, ഹണ്ടർ, ഈ, യവൻ, ഈ, ലൂഫിടെ, ഗ്രൂപ്പിൽ, ചേ തിനന്, മുമ്പ്, ഈ, പൈററ്റ്സിന്, തലൈൽ, ഒരു, ബൗണ്ടി, ഉണ്ടാവൂല്ലോ, ബൗണ്ടിന്ന്, പറയുമ്പോ, മുട്ടായി, അല്ല ല്ല, നമ്മള, ഈ, പൈറട്സിന്റെ, തലയില്, വാണ്ടണ്ട, എന്നൊക്കെ അല്ല, അല്ല, ബൗണ്ടിന്ന്, പറയുമ്പോ പൈറസിന്റെ, തലൈൽ, അവ, അവർക്കൊരു, പൈസ, ഉണ്ടാവുല്ലോ, അവ, കൊല്ലുമ്പോ, ഇത്ര, പൈസ, കിട്ടും, പി ച്ച്, കൊടു ഇത്ര, വയസായി
വ്ആ, അവര്
ആ അതാണ് ബൗണ്ടിന്ന് പറയുന്നത്. അപ്പൊ ഈ ഒ വരുന്നതിന് മൻപ് സോറ ഒരു പൈററ്റ് ഹണ്ടർ ആയിരുന്നു.
ആ ന്ന്
ഈ പൈററ്റ്സിനെ പിടിച് നേവിക്ക് പിടിച്ചു കൊടുക്കുമ്പോ അവരെ പൈസ കിട്ടും.
അവരെ തലയ്ക്ക് മറ്റ മറ്റ നമ്മള ഇതി പറയുന്ന മറ്റേ തലക്ക് വില പറരണ സാന
ആഹ അതന്നെ അതന്നെ അത് തന്നെ ഓക്കെ. അപ്പൊ ഈ സോറോനെ മ സോറോ എങ്ങനെ ഒരു സ്ഥല നിപോ ഈ ഒരു അവനരു നല്ലതല്ലാത്ത ഒരു വി കാണും അവ ഇടപെടും അങ്ങനെ പൈര ഹണ്ടർന്നും നോക്കൂല്ല നേവി പിടിച്ചുകോണ്ട പോയിട്ട് അവനെ കൊല്ലാൻ നോക്കും.
ഏ അതൊരു ജസ്റ്റ്‌ ഒരിത്. അങ്ങനെ അവിടെ ലൂഫി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങിതിരിഞ്ഞ് ഏ ലൂഫി സീൻ കാണും. രാമായണ ജ്യൂല അവൻ കറങ്ങി തിരിഞ്ഞ് ആ് അവൻ ഐവൺപീസിന്റെ ആ. ഒരു സ്ഥലത്ത് പോകാനുള്ള ഒരു ക്ലൂ കിട്ടാൻ വേണ്ടി. ആ നേവിയിലെ അവിടുത്തെ ഒരു ക്യാമ്പിൽ കീറി അവിടുത്തെ മേവം മോട്ടിക്കാൻ നിൽക്കുമ്പോ സോറാന കൊല്ല അങ്ങനെ.
ഇവർക്കൊക്കെ ഈ വൺപീസ് കുറിച്ച് എങ്ങനെ അറിയാം ഈ ലൂഷിക്ക്.
ലൂഫടി ഇവർ ഇത് റോജറ് പറഞ്ഞില്ലേ.
അപ്പൊ ഈ ലൂഫി ഇല്ലായിരുനി
എടി അവനൊരു പൈറ ഇവെ ക്രിയേറ്റ് ചെയ്തല്ലോ.
ഓ ഒന്ന് വച്ചപ്പ ഒരു പാര ഇങ്ങന ഇങ്ങന വന്ന് വന്ന് വന്ന് എടുക്കാനുള്ള എതി.
അവിടെുള്ള ചെറിയ ആൾക്കാ അന്നോട്ട് എല്ലാവരും ഇങ്ങനെ ഇതിനെ പറ്റി അങ്ങനെ.
ഓ മനസ്സിലായി.
ഓക്കെ മനസ്സിലായില്ലേ ആ അങ്ങനെല്ലോ. അങ്ങനെ ഈ റോറോന ഇങ്ങനെ കെട്ടിയിട്ടേക്കത്. അങ്ങനെ ലൂഫി ഇങ്ങനെ വന്നവനെ രക്ഷിക്കും.
ഓ
അങ്ങനെയാണ് ലുഫിയുടെ ഫസ്റ്റ് ക്രോമേറ്റ്. കിട്ടുന്നത്. നമ്മള് ഫ്രണ്ട് ജോറോ.
ഓക്കെ ഗുസ് ലൂസിയും സോറോയും.
സൂപ്പ് സോറോ അത് കഴിഞ്ഞിട്ട്. അവർക്ക് കിട്ടുന്നതാണ് നാമി. നാമിന്ന് പറയുന്നൊരു നാമി.
നെ
നാമി എന്, എം, ഐ
ഓ നാമിയോ.
ന്ന് പറയുന്നത് ഒരു കള്ളിയാണ്. കാറ്റ്ബർഗലർ എന്നാണ് കള്ളി ഓക്കെ. അപ്പൊ അവള് അവ അവ അവള ആഗ്രഹം ഈോറോ ആഗ്രഹം എന്ന് പറയുന്നത്. ലോകത്തിലെ നമ്പർ വൺ സ്പോർട്സ്മാൻ ആവുക എന്നാണ്. അവന് അവൻ സോട്സ് വെച്ചുള്ള കളിയാണ്.
ഓ
ആ അപ്പൊ നമ്പർ വൺ സോർസ്മാൻ ആവുക. എന്നുള്ളതാണ് സോറ ആഗ്രഹം.
ഓക്കേ.
മീര രാബീര ആഗ്രഹം എന്ന് പറയുന്നത്. ലോകത്തിലെ മാപ്പ് വരക്കുകന്നാണ്.
നാമി പെണ്ണല്ലേ? ഓക്കെ അവൾക്ക് ലോക തിന്റെ മേപ്പ.
ലോക അവൾ സഞ്ചരിക്കുന്ന സ്ഥലത്തിന്റെ മാപ്പ്. അവൾ വരച്ച് വരച്ച് പോയി. അങ്ങനെ ലോകത്തിന്റെ ഫുൾ ലോക സജരീ
അപ്പൊ ലോക അവക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണ എന്നാണ് ആഗ്രഹം.
മാപ്പ് വരക്കണോന്ന് കേക്കുന്നു
അത് തന്നെ ലോകം എക്സ്പ്ലോർ ചെയ്ത് മാപ്പ് വരയ്ക്കണന്ന ആഗ്രഹം
അപ്പൊ ഈ റൂഫി അവിടെ ഈ മാപ്പ് മോട്ടിക്കാൻ ചെല്ലൂല്ലേ അപ്പൊ അതിന് വേണ്ടി തന്നെ നാമിയും ചെല്ലും അങ്ങനെ അവിടെന്ന് അവിടെന്ന് കിട്ടുന്നതാണ് നാമീനെ. പക്ഷെ നാമിക്ക് നാമി നിക്ക് ഒരു വേറെ അൾട്ടർനേറ്റ് മോട്ടീവ് ഉണ്ട് അത് അങ്ങോട്ടരുമ്പോ പറഞ്ഞരാ
ഓക്കെ അപ്പ ഇപ്പൊ വിളിക്കാവേഡി നീ കട്ട് ചെയ്തോ
ഞാൻ വിളിക്കാപ്പാ.
നീ കട്ടെയ്യ്.
കോൾ അവസാനിപ്പിക്കുക